ഹലോ കേ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
എന്തൊക്കെ വിശേഷം
സുഖം തന്നെ ഇങ്ങക്കോ?
സുഖം.
ചായ ആഹ് ഇപ്പോ ചായ കുടിച്ചിട്ടേ ഉള്ളു.
അതെയോ
ഇങ്ങള് കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു. നിങ്ങെളെന്താ ചെയ്യുന്നെ പഠിക്കണോ.
അല്ല ഞാന് ഇപ്പം പഠിപ്പു കഴിഞ്ഞു ജോലി ചെയ്യായിരുന്നു. ഇപ്പൊ തൽക്കാലം ജോലിണ്ട് ആഹ് മാരിഡ.
അതെയോ നിങ്ങളെന്താ ജോലി ചെയ്യുന്നെ.
ഞാൻ ഗ്രാഫിക് ഡിസൈനിംഗ്.
അതെ.
നിങ്ങളോ?
ആഹ് ഞാനിപ്പോ പഠിച്ചാണ്ടിരിക്കാ.
ആഹാ
ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടിങ്ന് ചേർന്നിട്ടുണ്ട് അപ്പോ അടുത്ത മാസം ക്ലാസ്സ് തുടങ്ങും.
ആഹ്.
പിന്നെന്താ വിശേഷം. ഉ
മഴയൊക്കെ ഇണ്ടോ?
രാത്രി എങ്ങനെ.
മഴയുണ്ടോന്ന്.
ഇല്ല ഇല്ല ഇപ്പോ മയ കുറവ ഏഹ് ഫുള് വെലല്ലേ അവിടയൊ
ഇവിടെ ഇന്നലെ രാവിലെ ഇണ്ടായിരുന്നു പിന്നെ ഇന്നൊന്നും മഴയൊന്നുല്ല.
ആഹ് കാലാവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാ മാസവും ഈ സമയമൊക്കെ ആകുമ്പോ നല്ല മഴ ഉണ്ടാവലുണ്ടായിരുന്നു വെയില് കാണലെന്നെല്ല അങ്ങനെ വെച്ചോക്കുമ്പോ പൊതുവേ കുറവാണ്.
അതെ അതെ ഇപ്രാവശ്യം മഴ കുറവാണ് ഇനിയിപ്പം ജൂലൈ സ്റ്റാർട്ടിങ്ങില്. എങ്ങനെയാന്നറിയില്ല കഴിഞ്ഞ വർശോക്കെ മെയില് തന്നെ മഴ തൊടങ്ങിയിട്ടുണ്ടായിരുന്നു
ആഹ് കൊറച്ച് മുന്നേ മഴ തൊടങ്ങിയിട്ട്ണ്ട് ഇപ്പൊ ഒരു കാലാവസ്ഥ ഇങ്ങനെ കറക് റ്റായിറ്റ് ഇങ്ങനെ പോകുന്നില്ല മഴ പെയ്തൊണ്ടിക്കിമ്പൊ പെട്ടെന്ന് വെയിലായിരിക്കും ആഹ് അങ്ങന അതുകൊണ്ട് ഭയങ്കര ചൂടും പ്പെയ്തോണ്ടിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്യുമ്പോ ഭയങ്കര ചൂട്
അത് ശെരിയാ ചൂടിന് ശമനൊന്നുല്ല മഴ കണ്ടിന്യൂസ് പെയ്യുമ്പോ ഒരു തണ് പ്പ് വരുന്നുണ്ട് പിന്നെ നി ക്കുമ്പോഴത്തേക്കും നല്ല ചൂടാ
ഇത് രണ്ട് ദിവസം മഴ പെയ്ത രണ്ട് ദിവസം വെയില് അങ്ങനെ ആകുമ്പോ മഴ പെയ്യുമ്പളും ആ ഒരു തണുപ്പ് കിട്ടുന്നില്ല നിങ്ങള അവിടെക്കെ അങ്ങനെ തന്നെല്ലേ
ബുദ്ധിമുട്ടാ ഡ്രസ്സന്നും ഒണങ്ങേയില്ല ഇവിടൊന്നും പിന്നെ കുട്ടികളില്ലാത്തോണ്ട് പ്രശ്നില്ല സ്കൂളൊക്കെ പോകുന്ന മക്കളൊക്കെ ഇണ്ടാവുമ്പോ അത് ബുദ്ധിമുട്ടാവും
നമ്മളിപ്പ രാത്രി കെടക്കുമ്പോ ഫാന്റെ ചോട്ടിലിട്ട് ഉണക്യാലും ആ വെയിലത്തിടുന്ന ആ ഒരിത് കി ട്ടുല സ്മണൊക്കെ പോകണെങ്കില് വെയിലത്തെന്നെട്ട് ഒണക്കണം
അതെ ഒരു നനവ്ണ്ടാവും എങ്ങനെ ആയാലും
അതെ അതെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് ആ പിന്നെ അങ്ങനെങ്കിലും നമുക്ക് കുറെ ചെയ്യാ ഒണക്കീട്ടിടാല്ലോ
അതെ അതെ
നിങ്ങള് വാഷിംഗ് മെഷീനാണോ ഉപയോഗിക്കാറ്?
അതെ എന്റെ വീട്ടില് അലക്ക് കല്ല് തന്നെയാണ് കാരണം ഞങ്ങള് മൂന്ന് പേരേ ഉള്ളൂ അപ്പൊ ഞാനിവിടെ ഇല്ലേ അത് അച്ഛനും അമ്മയും മാത്രേ ഇണ്ടാവു ഹസ്ബൻഡിന്റെ വീട്ടില് വാഷിംഗ് മെഷീൻ ഇണ്ട്
അതെയോ നമ്മളിപ്പോ ഈ വാഷിംഗ് മെഷീല് തിരുമ്പ്പോ ഒരുപാട് സമയം എടുക്കും അപ്പ നമ്മള് കല്ലുമ്മതിരുമ്പുന്ന നല്ലത് വിചാരിക്കും ഒറ്റ സമയം കൊണ്ട് നമുക്ക് തിരുമ്പി ഒലുമ്പി എടുക്കാലോ
അത് ശരിയാ ടൈമിണ്ട് അതേപോലെ തന്നെ ആ നല്ല ഡ്രസ് സ്സൊന്നും വാഷിംഗ് മെഷീൻല് ഇട്ടാല്
ആ വേഗം നാശായി പോവും
അതെ അതോണ്ട് ന്നാ
പക്ഷെപിന്നെ നമ്മള് വിചാരിക്കും അത് നമ്മുക്ക് മേലെളക്കി പണിഎടുക്കണ്ടാലോ ന്ന് ചിന്തിക്കുമ്പോ വാഷിംഗ് മെഷീല് തിരുമ്പാതോന്നും
ഹ് ഹുംഅങ്ങനെയെല്ല കാരണം ഹ്‌ഹ്‌നമുക്ക് ടൈം ടൈമിന്റെ പറഞ്ഞല്ലോ
ആഹ്
പക്ഷെ അലക്കുന്നത് അവിടെ ഇട്ടിട്ട് നമുക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റ് റ്റും രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോ ഉള്ള ആൾക്ക്
അതെ അതെ അവിടെ നമ്മള് എപ്പളേങ്കിലും നോക്കിയാ മതിയല്ലോ വെള്ളോക്കെ തിരിച്ചിടുമ്പോ നോക്കിയാ മതിയല്ലോ നിങ്ങള് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണോ ഉപയോഗിക്കാറ് ഹലോ കേക്ക്ന്നില്ലേ? ഹലോ
എന്താ പറഞ്ഞെ?
നിങ്ങള് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണോ ഉപയോഗിക്കാറ്
അതെ അതെ
ആ അതാകുമ്പോ പിന്നെ നമ്മള് ഒന്നായിറ്റ് ഒലമ്പിയൊക്കെ വൃത്തില് കിട്ടൂലെ
ആഹ്
നമുക്കിപ്പോ ഉണക്കാൻ അത് വേറെ തന്നെ ഉണക്കാൻ പറ്റോ? നമുക്ക് ഇപ്പൊ ഡ്രസ്സ് തിരുമ്പാനി ല്ല ഉണക്കാനും മാത്രണേ അത് പറ്റ്വോ?
ആഹ് അത് ആ ഒരു മോഡിലേ ക്കിട്ടാ മതി.
ആഹ് അങ്ങന ആവുമ്പോ കൊഴപ്പല്ലല്ലോ.
ഉം അങ്ങനെ ആകുമ്പോം നമുക്ക് ഉണക്കാൻ മാത്രായിട്ട് ആ ഒരു മോഡ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്
അങ്ങനെ നമ്മളിട്ടീന എല്ലാ ഡ്രസ്സും ഇപ്പ വാഷിംഗ് മെഷീനില് അലക്കാൻ പറ്റൂലല്ലോ
ഇല്ലല്ല അത് ബുദ്ധിമുട്ടാ നല്ല ഡ്രസ്സൊക്കെ ആവുമ്പോ നമ്മളെത്ര എങ്ങനെ വെള്ളം മാറ്റിയാലും
ആ നമ്മള് കല്ല്മ്മല് തിരുമ്പ്ന്ന ആ ഒര് ത് വാഷിങ് മെഷീനിൽ എങ്ങനൊയാലും നമ്മക്ക് കിട്ടൂല്ല
ഉം അതെ അത് ഒന്നാമത് എന്ത വെച്ചാല് ഈ പതയൊക്കെ അതിൽ തന്നെയല്ലേ അടിയുന്നത്
അതെ നമ്മളിത് മറ്റേത് നമ്മൾ കൈകി എടുക്കുല്ലോ പിന്നാണ് എല്ലരു എളുപ്പ വഴിയല്ലേ ഇപ്പൊ നോക്കല്.
അല്ല ഞാൻ ചെല സമയത്ത് ടൈം ഉണ്ടാവുമ്പോ വീട്ടിലുണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യന്ന് വെച്ചാ അല്ല വാഷിംഗ് മെഷീനിലിട്ട് രണ്ട് കറക് കറക്കി അത് കഴിഞ്ഞ് മൂന്നാമത്തതിന് വെള്ളം നെറച്ച് വെച്ചിട്ട് അതിൽ തന്നെ ഒലുമ്പീട്ട്
ആഹ് ആഹ് അങ്ങനെ ആഹ് അങ്ങനെ ചെയ്യുമ്പോഴും വൃത്തി ഇണ്ടാവും.
അങ്ങനെയാകുമ്പോ വലിയ കൊഴപ്പമില്ല ഇത് നമ്മൾ അ അപ്പാട് തന്നെ എടുത്തിട്ട് ആറ്റാൻ ഇടുമ്പോഴാണ് ഡ്രസ്സിലൊക്കെ മറ്റേ ആ ഒരു വൈ കാസ്റ്റ് പോലെ വരും
അതെ
ഉം
നിങ്ങൾ തന്നാണോ വീട്ടില് ജോലിയൊക്കെ ചെയ്യുന്നത്
തനിച്ചല്ല അമ്മയുണ്ടാവും ഹസ്ബന്റിന്റെ അമ്മ ഇണ്ടാവും.
ആഹ് ആഹ് ആഹ് നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കൊറെ വർഷായോ
ഇല്ല വൺ ഇയർ ആവുന്നതേ ഉള്ളൂ.
അതെയ
ഉം
നിങ്ങൾ ജോലിക്ക് പോകാറുണ്ടോ ഇപ്പോ?
ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പ തൽക്കാലം നിർത്തി വെച്ചിട്ടാ ഉള്ളത്.
എന്തയ?
ഉം
ഉം
ഇനിയിപ്പം പുതിയെന്തെങ്കി നോക്കണം കൊറച്ചൂടി കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു എല്ലാരും.
അതെന്ത് പറ്റി?
അതെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള പൗഡർ പൊടിയും മറ്റും അലർജി ഇഷ്യൂ വന്നിട്ട്
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ എന്നോട് പറഞ്ഞു കൊറച്ച് കാലത്തേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തോ വേറെ എന്തെങ്കിലും നോക്കാം കൊറച്ച് കഴിഞ്ഞിട്ട്ന്ന്
അതെ
ഉം
അങ്ങനത്തെ പ്രശ്നം ഇണ്ടെങ്കിൽ പേടിയാല്ലേ
പേടിയല്ല ഭയങ്കര ബുദ്ധിമുട്ടാവ്ണ്ട് രാത്രി ഒന്ന് ഒറങ്ങാനാവില്ല ശ്വാസം മുട്ടലും ചൊമയൊക്കെ ആയിട്ട്.
ആഹ് ആഹ് ആഹ് ഇത് പഠിച്ച ഈ ജോലി മാ ത്രേ നോക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഗ്രാഫിക് ഡിസൈന് വേറെ എന്തേ ജോലി കിട്ടോ
അല്ല ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഫോക്കസ് ചെയ്തോണ്ട് ഞാൻ ആക ഒരു പ്രൊഫഷൻ എടുത്തതാണ് അല്ലാ ത് ഡിഗ്രി ബേസ് ചെയ്തിട്ട് മ്മക്ക് വേറെ ഏതെങ്കിലും ജോബ് നോക്കാം
ആഹ് ആഹ് ആഹ് അത് നമ്മൾ അങ്ങനെ വരും ന്ന് നമ്മൾ ചിന്തിക്കൂലല്ലോ
ഇല്ല അതെ അല്ലെങ്കിലും ഗ്രാഫിക് ഡിസൈനിങനാണയ് ഡിസൈനിങ് മാത്രം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ കൊഴപ്പൊല്ല ഡിസൈനിങ്ങും പ്രിന്റി അവരുടെ ഡിസൈനിങ്ങും പ്രിന്റിങ്ങും ഒൽ ഒക്കെയുണ്ട്
നിങ്ങന്നെ ചെയ്തു കൊടുക്കണൊ
ഡിസൈനിങ്ങും ചെയ്യണം ആളില്ലെങ്കിൽ പ്രിന്റിംഗും ഞങ്ങളെന്നെ ചെയ്യണം കസ്റ്റമർ വരുമ്പോ ആളില്ലാന്ന് ആളില്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഉം പക്ഷെങ്കില് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ ഇണ്ടാകുന്ന സമയത്ത് എങ്ങനെ ആയാലും പൗഡർ അല്ലേ അത് ഭയങ്കര നൈസ് തിന്നായ പൗഡറാ
ആ ആഹ് പൗഡറൊക്കെ ഇങ്ങനെ പൊടി പാറും പോലെ പാറുവല്ലോ
അതെ അതെ അത് നമുക്ക് നമുക്ക് നോർമലി മനസ്സിലാവില്ല പക്ഷേ എങ്കില് നമ്മള് രാവിലെ പോയി ഒരു ഉച്ചയൊക്കെ ആവുമ്പോ വെറുതെ വൈ ടൗവെലെടുത്ത് ഫേസ് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് നോക്ക് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ഇണ്ടാവും
ഏഹ് നമ്മൾ അത്ര അങ്ങനെ വരുംന്ന് നമ്മള് ചിന്തിക്കൂലല്ലോലെ
ഇല്ല അതാണ് കാരണം നമുക്ക് കണ്ണിന് കാണാൻ പറ്റില്ലല്ലോ പൗഡറ്
ആഹ് ആഹ് പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പാണ് നമ്മള് ആലോയ്ക്കാ
അതെ അതാ
അപ്പൊ നിങ്ങക്ക് ഇങ്ങനത്തെ ഈ പ്രിന്റിങ് വരാത്ത ഷോപ്പിൽന്നെ നോക്കാലോ കമ്പ്യൂട്ടർ മാത്രം വർക്കെയ്തിട്ടുള്ളത് ലെ
അതെ ഇനി അങ്ങനെ എന്തെങ്കിലും നോക്കണം.
ഇതിനി മാറാൻ സമയം എടുക്കുവൊ അപ്പൊ നിങ്ങക്ക് പിന്നെ വീട്ടില് പ്പൊ അടിച്ചു വരുമ്പള്ള പൊടിയൊക്കെ നിങ്ങക്ക് പറ്റൊ ഇങ്ങനെ വന്നതുകൊണ്ട്
വല്യ കൊഴപ്പൊ ഇല്ല എനിക്കിപ്പൊ ഒഴി അവിടുന്ന് ഒഴിവായതിനന് ശേഷം കൊറച്ച് ബെട്ട്റാണ്.
തീർച്ചയായിട്ട് തോന്നു അല്ലേ
ഉം പൊടിയൊക്കെ പാറുന്നത് പ്രശ്നം തന്നെയാ പക്ഷേ നമ്മൾ അടിച്ചു വരുമ്പോന്നും അങ്ങനെ വെല്ല്യെ പൊടി പാറുന്നില്ലല്ലോ നമ്മളിപ്പം വീ ക്ലീനൊക്കെ ചെയ്യുമ്പയെ
എങ്ങനെ
കേക്ക്ന്നില്ലേ നമ്മളിപ്പോ അടിച്ചു വാരുമ്പൊ അങ്ങനെ പൊടി പടരുന്നില്ലല്ലോ നമ്മളിപ്പോ ക്ലീനിങ് ഒക്കെ ചെയ്യുംമാണല്ലോ പൊടിയൊക്കെ ഇതാവ
ആ ആ ആഹ്
ഇപ്പൊ കർട്ടൻ ചെയ്ഞ്ചെയ്യ അല്ലെങ്കില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇണ്ടാവുലെ
ഇങ്ങക്ക് മിറ്റോക്കെ അടിച്ചുവാരാൻ പറ്റുവോ
ആ മുറ്റൊന്നും അടിച്ചുവാരൽ പ്രശ്നൊന്നുല്ല
ഏഹ് ഏഹ് ഇങ്ങൻത്തെ പൗഡറൊക്കെ ഉപയോഗിക്കുമ്പലെ പ്രശ്നം പറ്റുന്നെ
ഉം മുറ്റത്തൊന്നും അങ്ങനെ പൊടി അങ്ങനെ ഒരുപാടായിട്ട് പാറി ആ ഒരു പ്രശ്നം അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിറ്റില്ല.
ഇങ്ങനത്തതൊക്കെ വന്നാ മാറാൻ സമയം എടുക്കൂലേ
ഓഹ് നല്ല സമയെടുക്കും
ആഹ് നമുക്ക് ഒന്നാമത് ശ്വാസം കിട്ടൂലെങ്കിലൊക്കെ നമുക്ക് കിടക്ക്ണ സമയത്തൊക്കെ ആയിരിക്കില്ലേ ഭയങ്കര ബുദ്ധിമു
അത്രയാണ് നമുക്ക് ബുദ്ധിമുട്ട് കാരണം അതുവരെ വല്യ കുഴപ്പം ഉണ്ടാവൂല ജസ്റ്റ് ഒരു ചുമ മാത്രമേ ഉണ്ടാവൂ പക്ഷെ കിടന്ന കഴിഞ് ഈ ചുമ കണ്ടിന്യൂസ് ചുമക്കും
ആഹ് നമുക്കല്ലാതെ തന്നെ ഒരു ചുമയും ജലദോഷവും ഉണ്ടെങ്കില് നമുക്ക് രാത്രി ഉറങ്ങാ കഴിയൂല ശ്വാസം കിട്ടാത്ത പോലെങ്ങനെ ഇടങ്ങാറായിരിക്കും
കണ്ടിന്യൂസ് ചുമക്കുമ്പോ പിന്നെ ഒരു വോമിറ്റിംങ് ടെൻഡൻസി വരും അങ്ങനൊക്കെ പിന്നെ
ക്ക മരുന്ന് കഴിക്കുമ്പോ കൊറവ് തോന്നലുണ്ടോ
ആദ്യൊന്നും മരുന്ന് കഴിച്ചിട്ടു എനിക്ക് വല്ല ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് എന്താ പറയാ ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ് അവിടെ എത്തിട്ട് അവിടെ ക്ലൈമറ്റൊന്നും പിടിക്കാനിട്ടാ ഹസ്ബന്റിന്റെ വീട്ടില് സെറ്റവാഞ്ഞിട്ടാന്ന കരുതിയത് പിന്നെ ഡോക്ടർ ഒക്കെ മാറി മാറി കാണിച്
ആഹ് ആഹ്
ലാസ്റ്റ് ഒരു ഡോക്ടറെ കാണിച്ചപ്പോ അയാൾ ചോദിച്ചു ഇങ്ങനെ എന്താ പ്രൊഫഷൻ എന്താ എന്താ ചെയ്യുന്ന എന്നൊക്കെ ചോയിച്ചു
ആഹ് അങ്ങനെ മനസ്സിലായി
ആഹ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇയാൾക്ക് ഇങ്ങനെ ഡെസ്റ്റ് അലർജി ഇണ്ട് അപ്പൊ ബ്രണ്ടറിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പ്രശ്നത്തിന് കാരണം അത് ഒഴിവാക്കണം എന്നാലേ ബെറ്ററാവുള്ളു
ജോലിക്ക് പോയി നിങ്ങളിങ്ങനെ ശീലായതോണ്ട് വീട്ടിലിരിക്കുബോ വെറുതെ ഇരിക്കുമ്പോ ഒരു ചടപ്പില്ല
അയോ അത് പറയാന പറ്റില്ല ഒരുമാതിരി ജയിലില്ട്ടരു അവസ്ഥയൊക്കെയാണ്
ആഹ് ഇപ്പോയി എന്നും പോയി ശീലായ ആൾക്കാര്ക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ബു ദ്ധി മുട്ടായിരിക്കലോ
അതെ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് നമ്മള് വിചാരിക്കും എഹ് ആദ്യക്കെ ആദ്യത്തെ രണ്ട മൂന്ന് ദിവസം വല്യ കുഴ ഉണ്ടാവില്ല കാരണം നമ്മളങ്ങനെ വീട്ടിൽ നിക്കുന്നില്ലല്ലോ അപ്പൊ ഒരു ആഹ് ഓഹ് സമാധാന റസ്റ്റ്‌ ആഹ് പിന്നെ പിന്നെയ ആണ് ഇങ്ങോട്ട് തുടങ്ങ എവിടെയും പോവാൻ പറ്റുന്നില്ല
പോവാ
എത്ര നേര പണിയൊക്കെ കഴിഞ്ഞ് ഫോണ് നോക്ക എത്ര നേരം ഫോണ് നോക്ക പിന്നെ എന്താ ചെയ്യാ
ഞാൻ ടി വി ഒന്നും അങ്ങനെ കാണുന്ന ടൈപ്പല്ല എനിക്ക് ഈ സീരിയലിനോടൊന്നും വലിയ താല്പര്യ ഇല്ല
ആഹ് അതെ അതെനിക്കു വല്യ ഇഷ്ടല്ല പിന്നെ ഈ റീൽസന്നെ
ആഹ് അതെ അതാ ഇത് ഒരു കുരെ നേരം കാണുമ്പോ അതും മടുപ്പ് വരും
അതെ ഒരു പരിധിണ്ടല്ലോ ഫോണൊക്കെ നോക്കുന്നെന്
അതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യന്ന് തിരിയാത്തൊരവസ്ഥയായിരിക്കും
അതെ എന്നാ ഓക്കേട്ടാ
ആഹ് എന്നാ ശരി